ഹലോ
ആഹ് നമ്മള് യാത്രയെ കുറിച്ച് സംസാരിക്കാം താങ്കൾ അവസാനമായിട്ട് ചെയ്ത യാത്രയെ കുറിച്ചിട്ട്
ആഹ് ഞാൻ ആഹ് ഞാനെ കേക്കണില്ലേ
അതെ അതെ കേൾക്കുന്നുണ്ട് വളരെ കൃത്യായിട്ട് കേൾക്കുന്നുണ്ട്
ആഹ് ഞാന് അവസാനായിട്ട് പോയത് ഞമ്മടെ ഇടുക്കി ഇടുക്കി വാഗമൺ പിന്നെ
മൂന്നാറ് വാഗമൺ ആ ഏരിയകളാണോ
ആഹ് ആഹ് അതാണ് പക്ഷെ ഇൻക്ക് പറയാൻ കൂടുതലും താല്പര്യമിള്ളത് മുമ്പ് പോയത് ഇതാണ് ഇപ്പട്ത്തായ്ട്ട് പോയത് ഞാന് വാൽപ്പാറേക്കാണ്
ഓഹ് ഓഹ് അതെ അതെ വാൽ പ്പാറ വാൽപ്പാറ ഞാൻ പോയിട്ടുണ്ട് വാൽപ്പാറ എനിക്ക്പ്പം ഫാമിലീസൊക്കെ ഉള്ളകൊണ്ട് ഞാന് ഒരുപാട് പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട് അതായത് ആ സെവൻ ഹെയ പിൻ വളവുകളക്കെ അതുപോലെ ആ ഏരിയേല് പ്രത്യേകിച്ച് പുലി എറ ങ്ങണൊരു സ്ഥലാണല്ലൊ ചെല സമയത്തൊക്കെ അവിടെ പ്രതിഷേധങ്ങളും മറ്റ് റ്റും ഒക്കെ ഇണ്ടാവുന്നൊരു സ്ഥലവാ വൽപ്പാറെ കുറിച്ചട്ട്ങ്ങള് പറയ്
ആഹ് ഞാന് വാൽപ്പാറേല് ഇവട്ട്ന്ന് പോയത് ഒരു മൂന്ന് മണി ടൈമിലാണ് സുബ്ഹിന്റെ ടൈമില് മൂന്ന് മണിയ്ക്ക് ഞാൻ ൽ വ്ട്ന്നാ പറയ് അത് സ സത്യം പർഞ്ഞാ നമ്മള് ഈ യാ ത്ര പോണത് ഞാൻ
പോയത് അതോ കാറോ അങ്ങനെ ബൈക്കിലോ ആവും. അത് വയങ്കര എക്സ്പീരിയൻസായിരിന്നു
ആഹ്, ആണ് ഈ വാൽപ്പാറ പോലത്തെ സ്ഥലങ്ങൾക്ക് അവിടെ പോയിട്ട് കൊറെ കാണാന്നില്ലെല്ല
ആ പോണ സ്ഥലാണ് അതെ, അതെ അതെ അതെ അതെ പ്രത്യേകി ച്ച് ബെയ്ക്കിലൂടൊക്കെ പോവാണെങ്കില്
ആഹ് മിസ് ആഹ് ഞാനി
അതെ ഞങ്ങള് ഈ ട്രാവലറാ പോയത് ഞങ്ങക്ക് അത്ര എക്സ്പീരിയൻസ് ചെയ്യാന് കഴിഞ്ഞില്ല
ആഹ്, ഞങ്ങള് ന്നട്ട് നമ്മള് യാത്ര പോവാണെങ്കി രണ്ട് തരത്തില്ണ്ടാവും ഒന്ന് ഞമ്മള് കൂട്ട്കാരന്മാരപ്പം യാത്ര ചെയ്യ്ണവും രണ്ട് ഞമ്മളുടെ കുടുംബക്കാരൊപ്പം യാത്ര ചെയ്യണവും കുടുംബത്തില്ല ഫാമിലില്ല ആള് ചെലപ്പം അപ്പൊ ഈ കൂ ട്ടുകാര്ടൊപ്പം യാത്രെയ്യാന്ന്ല്ലത് അതതിന്റെ എത്രത്തോളം ആ യാത്ര മൊതലാക്കാൻ പറ്റോ അത്ര ത്രത്തോളം അമ്മക്കായാത്ര മൊതലാ ഏഹ് മറിച്ച് ഞ നമ്മളെ ഫേമിലി ഉം എന്താണ് കുടുംബക്കാരപ്പ പോകാണെങ്കി
അയ് അതാവുമ്പൊ ഞ നമുക്ക് ചെലപ്പോ ഇത്രത്തോളം ഇത് അത്ര ഇതില് കറക്റ്റില് ഞമുക്ക് ചെയ്യാൻ പറ്റിക്കോളണന്നില്ല.
ട്ടീന്ന് വരില്ല സ്വാതന്ത്ര്യം കിട്ടീന്ന് വരില്ല്യ.
അതെ അതെ അതെ
അപ്പോ എന്താണ് നന്നായിട്ട് ചെയ്യാനൊക്കെ പറ്റി പിന്നെ ഞമ്മള് ഈ ഏത് സ്ഥല്ത്ത്ക്ക് യാത്ര പോവാച്ച തരും നമുക്ക് നന്നായിട്ട് ആ യാത്രനെ കുർച്ചിട്ട് കൃത്യായ ബോധം വേണം അല്ലെങ്കി ആ യാത്രാവില് വെറും ഒരു എന്താണ് വേറൊര് ഒരു ഒറു ആ ടൈം വേസ്റ്റിങ്ങും വെറും ആ കേഷ് വേസ്റ്റിങ്ങും മാത്രയി മാറും ഏഹ് അ
അതെ, അതെ അത് നിങ്ങള് പർഞ്ഞത് എന്തായാലും അയ് കറക്റ്റ് അത് ഞമ്മള് എന്തായാലും ഞമുക്ക് പല പ്പോഴും അത് ഫീലെയ്യ്ണ ഒരു സംഭവാണല്ലോ അതായത് ഞമ്മളീ യാത്ര ചെയ്യുമ്പോ അതായത് ഞങ്ങള്‌പ്പൊരു സിക്കിം പോയി സിക്കിും പോയപ്പൊ ഒരു ദിവസം ഞങ്ങക്ക് നഷ്ടായത് ഞങ്ങളുടെ പ്ലാനിങ്ങ് കാരണം
ആഹ്
അതുപോൽ തന്നെ ഞങ്ങള് പ്ലാനിങ് കാരണം ഞങ്ങക്ക് മിസ്സായ മറ്റൊരു സംഭവം ന്താച്ചാല് അവ്ടെ തിങ്കളാഴ്ച അടക്ക്ണൊരു സ്ഥലണ്ട് ഞങ്ങക്കറീലേര്ന്ന് ഞങ്ങള് ഞാറാഴ്ച അട ക്ക്ന്ന്ള്ളൊരു മൈന്റില് ഞമ്മളങ്ങനെ ഓഹ് അമ്മൾടെ വേറെള്ള കൂട്ടുകാര് പോയ അതേ ഒരു പ്ലാനാണ് നമ്മള് ഫോളോ ചെയ്തെ പക്ഷെ ദിവസം അവര് പോയ ദിവസല്ല എന്നതുകൊണ്ട് നമുക്ക് കൊറേ സംഭവങ്ങൾ മിസ്സായി എന്നാലും സങ്കടല്ല. കാരണം നം നമുക്ക് കിട്ടേണ്ട പദ്ധതി ഞമുക്ക് അവിട്ന്ന് കിട്ടുകയും ചെയ്തു. ഭാഷ് എന്നാലും യാത്ര എല്ലാം ഗംഭീരായിരുന്നു. അതേപോലെ തന്നെ ഞങ്ങള് മേഘാലയെ പോയ ടൈമില് അവിടേ മേഘാലയനെ കുറിച്ച് പറയുമ്പോ എപ്പോഴും മഴ പെയ്യുന്നൊരു സംസ്ഥാന ആണല്ലോ കേരളത്തില് അല്ലേ ഇന്ത്യയില് അപ്പൊ അവിടുത്തെ വേറൊരു പ്രത്യേകത എന്താ വച്ചാല് ഇട ഇപ്പം മഴ കൂട കഴിഞ്ഞാല് അവിടേ കാഴ്ച പല കാഴ്ചയ ഉള്ള സ്ഥലങ്ങളിലും ഈ വെള്ളത്തി വെള്ളം നല്ല വ്യക്തതയിലുള്ള സംഭ സംഭവം ചിലപ്പോൾ മാറും
ആഹ്
അപ്പൊ അങ്ങനെയായിട്ട് ചില സ്ഥലങ്ങളിൽ ഞമ്മക്ക് ആ ഒരു സംഭവം കിട്ടിയില്ല എന്നാലും ഞമ്മൾെന്തായിട്ടുണ്ട് വളരേ എന്നാലും വേറെ പല സംഭവങ്ങള അവിടുന്ന് കിട്ടി. കിട്ടിട്ടുണ്ട് നമ്മള് വളരെ ഉഷാറായിട്ട് യാത്ര ചെയ്തു എല്ലാ കാര്യങ്ങളും ഗംഭീരമായിട്ട് നടന്നു പിന്നെ അവിടെയക്കെ നമ്മൾ ശ്രദ്ധിച്ചത് അവിടെ ഓരോ സ്ഥലങ്ങളും ഓരോരുത്തരുടെ കീഴിലാണ്.
കുറച്ചിങ്ങളും കുറച്ച് നമ്മളും പറയാം. ഏഹ് അങ്ങനെ പറയുമ്പോൾ ആൻസർ ഇതാണ് ഏഹ് അപ്പൊ പിന്നെ നമ്മള് യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ബുക്കിങ്ങുകളിലെ അതായത് നമുക്ക് പല സ്ഥലത്ത് വെച്ച് ചില സ്ഥലങ്ങളിൽ പോയികയാണെങ്കിൽ നമുക്ക് ചില റെയ്ഡ് കാണാനോ അവിടക്ക് പ്രവേശിക്ക വരുവാനും സാധിക്കില്ല അതായത് നമ്മള പറ്റുള്ളത് ഒരു ഒരാഴ്ച മുൻപോ ഒരു നാല് ദിവസം മുൻപോ ചെലവര് ഒരു മുഖ്യന്തര സാധനങ്ങളാണ്.
പോവാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സംഭവം ഒക്കെ ഒണ്ടാവൂ അല്ലേ അല്ലെ അതെ അതെ
അപ്പൊ നമ്മൾ യാത്ര ചെയ്യുമ്പോ അങ്ങനത്തെ സ്ഥാനങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചണം അതുപോലെ തന്നെ ഞാനി പറഞ്ഞിരുന്നു എന്താ വാൽപ്പാറക്കാണ് ലാസ്റ്റ് പോയിരുന്നു അപ്പൊ ഞങ്ങള് കൃത്യമായൊരു വസ്ത്ര എന്താണ് തണുപ്പിനോട് യോജിച്ചരു വസ്ത്രധാരണ അല്ല ഉണ്ടായിരുന്നത് നമ്മള് കുറച്ച ഒരു ക വീട്ടിലെ പനിയനും കാര്യങ്ങളൊക്കെ കയ് കരുതുകയാണെങ്കിൽ ഒന്നുകൂടിയും അടിപൊളിയായിരുന്നുന്ന് ഞാൻ കരുതിയുന്നു കാരണംന്താ വെച്ചാൽ നമ്മള് സിമ്പിൾ ആഹ്
മേത്ത് കടിക്കുമ്പോ നമുക്ക് നല്ല ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാവും
അപ്പഴേ വളരെ സിമ്പിള ആയ ഡ്രസ്സിട്ടാണ് പോയത്. അപ്പൊ നമുക്ക് നമ്മൾ അങ്ങനെ പോവയാണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് മുഖ്യതാണ്. നമ്മളിപ്പോ ട്രിപ്പ് ആവുമ്പോ അങ്ങനൊക്കെ കുറെേ ശ്രദ്ധിക്കാണ്ട് പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിലും കരുത് വെള്ളത്തിലും വളരേ പ്രധാനപ്പെട്ടൊരു കാര്യം അതതന്താ വെച്ചാല് നമുക്ക് എല്ലാ നാട്ടും ആ വെള്ളം പറ്റൂലല്ലോ അതായത് എന്താണ് ഒന്നല്ലങ്കിൽ നമുക്ക് നല്ല കുപ്പിയും ബോട്ടില് വെള്ളം വേടിയ്ക്കാം പക്ഷെ നമ്മള് പുറത്ത് നമ്മള കേരളം ഒട്ട് ചെയ്തിട്ടാണെങ്കിൽ വള്ളത്തിനൊക്കെ നല്ലാ ക്യാഷ് കൊടുക്കേണ്ടി വരും ഏഹ് അപ്പോ ജസ്റ്റ് നമ്മള് പോണ്ട നമ്മുടെ സ്വന്തം പ്രൈവറ്റ് വാഹനങ്ങളിൽ പോവുകയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെരുതാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ വെള്ളങ്ങൾ
അതെ വെള്ളം വെള്ളം കാര്യങ്ങളൊക്കെ അതായത് നമ്മളൊക്കെ ട്രെയിനിൽ ട്രെയിനിൽ പോകുമ്പോ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കിയത് എന്തിനാന്ന് നോക്കിയ ഞങ്ങള് വെള്ളത്തിനാണ് ചിലവക്കിയത് എന്ന് ഞങ്ങൾക്ക് മനസിലായത് അതായത് ചില വെള്ളം നമുക്ക് അത്ര അത്ര പറ്റൂല്ല നമ്മള് ഒഴിവാക്കിയിട്ട് വേറെ വെള്ളം വാങ്ങേണ്ടി വരും സ്വാഭാവികം അതേപോലെ ഈ വി ജയവാദ പോലത്തെ സ്റ്റേഷനിലൊക്കെ അഞ്ച് രൂപയ്ക്ക് ബോട്ടിൽ നറക്കാൻ പറ്റിയ സിറ്റുവേഷന ഒക്കെ ഉണ്ട്
ആഹ്
അതൊക്കെ നമുക്ക് നല്ലൊരു ഓപ്ഷനാ നല്ലൊരു അവസരേയിട്ട് തോന്നി പക്ഷെ എന്നര്ന്നാലും വേറെ ചെല സ്ഥലങ്ങളിലൊക്കെ നമുക്ക് നല്ല വെള്ളത്തിന് അതായത് യാത്രയില് പല സ്ഥലങ്ങളിലും ഞങ്ങള് ഞങ്ങള് ഏ്ഹ് ഈ മല എറങ്ങ്ണ ടൈമില്
ആഹ്
വെള്ളക്കുപ്പി കയ്യീ കര്താനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം നമ്മളഅവ്ടെ വെച്ചു അടിയിലെത്തിയപ്പോ നമുക്ക് വെള്ളത്തിന് നൂറും നൂറ്റമ്പതൊക്കെ കൊടുക്കേണ്ടി വന്നു നമ്മള ആ ബോട്ട് ട്ടില് നമ്മള് നമ്മള് ബുദ്ധിമുട്ടാണ്ടച്ചാണ് പിന്നെ ചെലേ ആളുകള് അത് എന്തെയ്തൂ അവരുടെ കയ്യീന്ന് താഴേക്ക് വീണു അങ്ങൻത്തൊക്കെ പ്രശ്നങ്ങള് ഉണ്ടായിട്ടുണ്ട്
ആഹ് പിന്നെ അതുപോൽത്തന്നെണ് നമ്മള് യാത്രക്ക് പോകുമ്പോ ശ്രദ്ധിക്കണ്ട കാര്യങ്ങളാണ് കൃത്യമായ എന്തുവാണ്ടെ റെസ്റ്റ് ഇട്ത്തിട്ട് വേണം യാത്രെയ്യാൻ അതുപോലെ തന്നെ ഫുഡിലും യാതൊരു കോംപ്രമൈസും ചെയ്യാൻ പാടി അതായത് നമ്മുടെ ഈ കൃത്യമായി യിട്ട് ഇടവേളകളില് നന്നായിട്ട് റെസ്റ്റ് ഇട്
പക്ഷെ ആ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് ഇൻക്ക് പറയാള്ളന്തേച്ചാ നമ്മള് ട്രെയിനില് യാത്ര ചെയ്യുമ്പോ നമ്മള് ഭക്ഷണം പരമാവധി കാെറ ക്കണംന്ന് എന്നുള്ളരു സംഭവുണ്ട് കാരണം ഞങ്ങള് ഈ എ സീ ടീ ക്കറ്റിലൊക്കെയാണ് നമ്മള് വരുന്നെ ന്ന്ണ്ടെങ്കില് നമ്മള് തണുപ്പാണല്ലോ നമുക്ക് ഫീൽ അതമ്മുക്ക് അത്ര വെശക്കൂല്ല നമ്മൾ പരമാവധി വെള്ളാെം ചായയിലാെക്ക ഒതുക്കി ബേക്കറിയിലൊക്കെ ഒതുക്കി കാരണം ട്രെയിനത്തെ ഭക്ഷണം കഴിച്ചാല് ഒരു പക്ഷേ നമ്മടെ യാത്ര തന്നെ കോഞ്ഞാട്ടം ആവാള്ളൊരു ചാൻസ് ഇണ്ട്
ആഹ് ഞാനീ പറീണതേന്ത്ച്ചാല് നമ്മളെ പെസ്പെക്റ്റ് നമ്മള ഈ ഞാൻ വാൽപ്പാറ യാ ത്രനെ കുറിച്ചാണ് പറീണത് അപ്പോ ആഹ് അപ്പൊ അയില് ആകുമ്പളേ ആഹ് നമ്മള് കൃത്യമായിട്ട് റെസ്
പ്രത്യേകിച്ച് തമിഴ്നാട്ത്തെ ഭക്ഷണങ്ങളൊക്കെ നമുക്കും പറ്റുന്ന ഒരു രൂപമാണല്ലോ
ആഹ് പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാൻ ചാൻസ് ഏഹ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ചായാ യാത്രയില് അനുഭവപ്പെട്ട വേറൊരു കാര്യണ് എന്തേച്ചാല് എല്ലാട്ത്തും യു പി ഐ വർക്കായീന്ന് വരൂല്ല അപ്പൊ എപ്പൊ പോവാണ്ന്നെ ഞമ്മള കയ്യിൽ കാെറച്ച് ക്യാ
ആദ്യേ പറഞ്ഞൊരു സംഭവമായിരുന്നു അതായത് നമ്മള് ഇന്നിട്ട് കര്തിയത് പോലും ഞമുക്ക് തെകയാത്തൊരവസ്ഥ അതെ
ആഹ് അപ്പൊ നമ്മള് എപ്പഴും ഏത് ടൈമിലും എ ടി എം അതുപോൽത്തെ കാര്യങ്ങളൊന്നും എപ്പളും ലഭ്യമായി വരില്ല അപ്പ നമ്മള കയ്യില് അത്യാവശ്യം വേണ്ട ഒരു കാെറച്ച് കൊറെ കാശ് കയ്യില് വെക്കണംന്നല്ല കാെറച്ച് കൈകാര്യം ചെയ്യാൻ പറ്റ്ണ ക്യാഷ് കയ്യില് വെക്ക്ണ വളരെ ഉപകാരപ്രദാകും എന്നാണ് ഇക്ക് തോന്നിയത് പിന്നെ അതുപോൽതന്നെ എന്താണ് നമുക്ക് ഏത് സ്ഥലത്തേക്ക് പോകാച്ചാലും അവ്ട്ക്ക് പോയ ഒരാളെ ഒരു എന്താണ് അഹ് ആഹ് ആളോട് ഒരു അയ്ന്റെ റിവ്യൂ കാര്യങ്ങള് എങ്ങനെണ്ടാസ് സ്ഥലങ്ങള് അവിടെ ചെന്നാ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി ചോദിച്ചറിഞ്ഞ് മാറിയതിന് ശേഷം മാത്രം പോകാൻ പറ്റ് കാരണംന്ന് വെച്ചാല് അത്ൽന്ന് പക്ഷേ ആ യാത്ര- ക്ക് വളരെ സന്തോഷകരമായ റിസൾട്ട് തരുന്ന കാര്യക്കെയാണ് മ റ്റേത് പറഞ്ഞാല് നമ്മള് എവിടക്കോ പോയി കൊറെ പൈസ ചെലവാക്കി അങ്പ്പന്നെ കൊറെ നട്ടം തിരിഞ്ഞു അല്ലാതെ വേറൊരു പ്രത്യേകിച്ചൊരു ഉപകാരം അതിലൂടെ ലഭിക്കൂലാന്നുള്ളതാണ് എനിക്ക് തോന്നണത് ഇങ്ങളെ അഭിപ്രായം എന്താ അയില് ആഹ് -
പോയ ആൾക്കൊരു സങ്കടണ്ടാവുമല്ലോ ഈ സ്ഥലത്ത് ഞാൻ പോയില്ല പോയാൽ മതിയായിരുന്നു എന്നുള്ള അങ്ങനത്തെ കുറെ സംഭവങ്ങളും കൂടി അവരിന്ന് കിട്ടും അതായത് അവരുടെ യാത്ര ഒരു പക്ഷെ പൂർണ്ണമാവൂല പക്ഷെ അവർക്ക് ആ മി അവര് ആ സങ്കടമുള്ള ആ സ്ഥലത്തിണ്ട് ഞമ്മള് പോയല്- നമുക്ക് പിന്നെ വേറൊരു സ്ഥലത്തേക്കെ നമുക്ക് സഘടന്നുണ്ടെങ്കില നമുക്ക് അവർക്കുള്ള അതിപ്പ എല്ലാ വിഷയം- വിഷയങ്ങളിലീ ഒരു സംഭവം ഒരു പുസ്തകം എഴുതുമ്പളും ആ വിഷയത്തിൽ മുമ്പ് പുസ്തകംയെഴുതി ഒരാൾളോട് കോണ്ടടാക്ട് ചെയ്യുമ്പൊ- സംസാരിക്കുമ്പോ അയാള് എഴുതാന് വിചാരിച്ച അയാള് എഴുതാത്ത പല കാര്യങ്ങളുണ്ടാവില്ലേ അല്ലെങ്കി ഒരു ഈ ഒരാളൊരു പ്രസംഗം പ്രസംഗിക്കുമ്പോ അയാള് പ്രസംഗം കഴിഞ്ഞാല് ആ വിഷയത്തിൽ അയാൾ സംസാരിച്ചാൽ മതിയായിരുന്നു എന്ന് പറയുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടാവില്ലേ
ആഹ്
അങ്ങനത്തുള്ള എല്ലാതിലും നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റിയ ചെല വിഷയങ്ങളാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്
ആഹ് പിന്നെ നമ്മള് ഇപ്പൊ കേരളത്തിന് പുറത്തൊക്കെ പോകുകയാണെങ്കിൽ അത്യാവശ്യം നമ്മള് കുറച്ച് അറിയേണ്ട കുറച്ച് ഭാഷകളൊക്കെ പഠിക്കുക അത് തമിഴിലാണെങ്കി അണ്ണാ അണ്ണാ ഏ എത്ര എത്ര രൂപയാണ് അതിന് അങ്ങനെ കുറച്ച് നമുക്ക് അത്യാവശ്യം അറിയേണ്ട അങ്ങനെ കുറച്ച് അറിയേണ്ട കാര്യങ്ങളൊക്കെ പഠിക്കങ്കില്ലാണ് അത് നമുക്ക് പോയപ്പോക്ക് മനസ്സിലായത്
ഹിന്ദി ഒന്നും വെച്ചിട്ടൊരിക്കലും മേഘാലയൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നമുക്കവിടെ ഇംഗ്ലീഷ് തന്നെ വേണം
ഞാൻന്നാലെ ഞാനാ ന്നാലെ ചെറിയ ഒരു തിരക്കിലാണ് ഞാൻ വിളിക്കാം ഏഹ് നമുക്ക് ഇതിനെ കുറിച്ച് ഒന്നുകൂടി ചർച്ച ചെയ്യാം ഓക്കെ
അതെ അതെ നമുക്കൊരു
അല്ലെ നമ്മള് മിസ്ത്തെ ടൈം ആയില്ലോ